നമസ്ക്കാരം. കേൾക്കുന്നില്ല. ആഹ്, ഇപ്പ കേക്കുന്നുണ്ട്. നല്ലെന്നെ. ഒർങ്ങാണോ?
കയാ
എ
മ്
ചായന്ന് ടിച്ചില്ല
ഇല്ല. കുടിക്കണം. ഇയ്യൊ?
ഞാനും കുടിച്ചീല്ലാ
അതെന്ത്‌....
ആ ഞാൻ കുടിച്ചി. എന്താന്നറിയോ കടി? പുട്ടും, കോഴിക്കറിയും, പഴവും. നല്ല ടേസ്റ്റ് ഉണ്ടായിനോ? ഇണ്ടായിനോ?
ഞാന് ഇനിപ്പ എത്താന അങ്ങട്ട് ഇവിടുന്ന്. പുറപ്പെട്ടിട്ട്.
ഓ. ഇന്ന് ക്ലാസ് ലീവ് ആക്കിലെ.. മ്മള്.
ഇനിക്ക് ന്ന് ക്ലാസൊന്നും ഇല്ലല്ലോ. ഇനി അനക്ക്‌ ഇണ്ടോ?
ഓ ഞാ ലീവെടുത്താ.
എടോ ഇനിക്കില്ല.
ഏ...
ഉം! ന്നലെ ലീവ് ആയോണ്ടയ്ക്കുലെ, ന്ന്.
സ്കൂൾ ല്ലേ? മ്...
ഉം.
എ മ്മക്ക് ന്ന് പൊർത്ത് വാ.
നമ്മള് എവിടക്കാ പോവ്വാ..
മ്മക്ക് ഫു മ് ഭക്ഷണം കഴിക്കാനെറ്റെ പോവാ ഉച്ചക്ക്.
ഉമക്കോ പൈസ വാണ്ടേ?
പൈസയൊക്കെ ഞാനിടും. പൈസ രു വിഷയമേ അല്ല. ഏ.
എപ്പളാ എറങ്ങാ മ്മള്?
ഞമ്മളൊര്. പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ പോവാ. ഒരു മന്തിയ്ക്കാ.
ആഹാ. മ്മള് എന്നിട്ട് എവിടക്കാ പോവാ? കൊറച്ച് ദൂരത്തേക്ക് പോയാലോ?
ഞമ്മക്കോ?
ഉം.
ദൂരത്തേക്കോ?. എന്തായാലും ഉപ്പച്ചിയും ഉമ്മച്ചിയും വിടോ നോക്കാ. സമ്മതൊക്കെ കിട്ടീട്ട് പോവാട്ടോ.
ആഹ ശരിയാ
ഉം അതെ ഉ വീട്ടിനകത്തെ പ്രശ്നങ്ങള ഞാൻ അന്റെറ അടുത്തേക്ക് വരണോ കൂട്ടാൻ വണ്ടി ഒണ്ട്
ആ അന്നഈയ് ഇങ്ങോട്ട് പോരെ
ഉം ഏതാ ഡ്രസ്സ് ഇടുന്നേ
ഞാന് എന്താ എനിക്കൊന്നുമില്ല ഇടാന്
ഹ എന്ന അനക്ക് കുറച്ച് വസ്ത്രങ്ങൾ ഞാൻ വാങ്ങി തരാം
ആ ഓക്കെ
മറ്റേ തൂക്കിടുക്കുന്നണ്ടല്ലോ
ആ ആ ആ എത്രയ ഇനി
ഏ എണ്ണൂറ്റി തൊണ്ണൂറ്റോമ്പത്
അവിടെ അയിന് നല്ല നല്ല ഡ്രെസ്സ് നല്ല നല്ല വസ്ത്രങ്ങൾ ഉണ്ടോ
ഇണ്ട് പക്ഷെ നമ്മടെ നാട്ടില ഇല്ലാന്നേ ഉള്ളു പുറത്തൊക്കെ പോയാ നല്ലയ് കിട്ടും
ഉം
ഉം ആ
നമുക്ക് പുറത്ത് പോയിട്ട്. വസ്ത്രങ്ങളൊക്കെ നോക്കിയാലോ
ആ എന്ന ഇന്നയിന് പോവാ
ആ നമുക്കാദ്യം മന്തി കഴിക്കാം
ആ ഫുഡ് ഉ ഭക്ഷണം കഴിച്ചിട്ട്‌ ഞമ്മക്ക്
ആ
ഇറങ്ങാ എന്നിട്ട് പിന്നെ നമക്ക് കുറെ അെ അതിലെഇങ്ങനെ നടക്കാ
ഉം
എന്നിട്ടേ വണ്ടി ഉണ്ടല്ലോ പിന്നെ പ്രശ്നംല്ലേല്ലോ
ആ ശരിയ
പോയാലും കുഴപ്പമില്ലല്ലോ
ആ
ഉ നമ്മക്ക് നടക്കാം
ആ ശരി ശരി എന്നിട്ട് വേറെ എന്തൊക്കെയുണ്ട്
വേറെന്തൊക്കെയുണ്ട്ഇയ്യ് പറയ്
ഇ പറ
ഉം ഉം
എല്ലാരും എവിടെ
എല്ലാരും മേലെ ഞാൻ താഴയ ഉള്ള
എവിടെ മേലെ എന്ത് മേലെ
മേലെ ഞാൻ തറവാട്ടിലാ നിക്കുന്ന ഇവിടെ താഴെ രണ്ട് വീടുകളില്ലേ
ആ ആ ആ
അപ്പം ഇപ്പൊ ഞാൻ ഇവിടെയല്ലേ
അ
മ് ഇവ്ടെ കൊറേ ചെടികളൊക്കണ്ട്
ആണോ
മ്
ചെടികളൊക്കെ നല്ലതാ ചെടികളൊക്കെ പരിസ്ഥിതിക്ക് വളരെ നല്ലതാ
അതെ
മ് ങ്ങള് ചെടിയൊക്കെ നോക്കി നട് നട്ക്കല്ണ്ടോ
ഏ
ങ്ങള് ചെടിയൊക്കെ നോക്കി നട്ത്തല്ണ്ടോ
ഓ മേലെത്തെ ചെടി ഫുള്ള് ഞാനാ നട്ടെ
ആണോ കുറച്ച് പരിസ്ഥിതി ബോധൊക്കല്ലെ ആളാലേ മ്
മ്
ന്നട്ട് ങ്ങളെനിഏതാ വണ്ടി
ഇന്റേല് രണ്ട് ചക്രം വാഹനം
ആ ഇ ഹ്
അയ്ല് ഞാൻ കൂട്ടാൻ വരാ
ആ ഓക്കെ ആ ശെരി
അനക്ക് ഓടിക്കാനറിയോ
ആ ഇൻക്കറിയാം മ് ഇൻക്കിനി ഇതെട് ക്കണം അതിന്റെ ഒരു സംഭവം പഠിച്ച്ട്ടെ
ഏ
എ എ ഒന്നുല്ല
ഇന്നമ്മക്ക് ചൊര്ത്ത് പോവാ
ഏ
ചൊര്ത്ത് പോവാ
ചൊരത്തില്ലോ ചൊര്ത്ത്ക്കൊക്കെ പ്പോ ഭയങ്കര ഗതാഗത കുരുക്കല്ലേ
ആണ്ലേ
ആ
അല്ല ഞമ്മക്ക് മറ്റേ എന്താ മ് ഇത് ന്റെ
ഏ
ചോര്ത്തിന്റെ
ആ
അറ്റത്ത് പോയി നിക്കാ എല്ലാം കാണുന്ന സ്ഥലത്ത്
ആണോ
അവിടെ ബ്ലോക്ക് ഇണ്ടാവുല്ല പിന്നെ നമ്മൾത് ഇരുചക്രവാഹനല്ലേ
ആ ശരിയ ഞാൻ മർന്ന്
അപ്പൊമ്മക്ക് എങ്ങനെ വേണങ്കിലും പോവാ
ആ
മ്
ന്നിട്ട്
എന്നിട്ട് ഞാ അന്നെ കൂട്ടാൻ വരാ ഇയ് എന്താ റെഡി ആയി നിന്നോണ്ടി
മ്
ഉ ഉം ഇന്ന് മയക്കാറ്ണ്ട് ഇന്ന് മഴക്കാറ്ണ്ട്
മഴത്തൊക്കെ പോവാ അതൊക്കെല്ല ഒരു രസം
ആണ്ല്ലേ
ഉം
ആ മ്മക്ക് മറ്റേ ഇതൊക്കെ എട്ക്കാ
മറ്റേ മഴത്ത്ട്ണ വസ്ത്രം
ഉം
നിന്റെല് ഏത് നിറാ
ഇന്റേല് പച്ച
മ് ഇന്റേല് ഒരു ഒരു മ് ആകാശ നീല
ആകാശ നീലന്റെക്കെ ണ്ട്
ആഹ്
ഉം
ന്നിട്ട് എന്തെക്കിണ്ട് എപ്പളാ എർങ്ങണേ?
ഞാന് ഒരൂ എഹ് അല്ല ഫുഡ് അല്ല നമ്മക്ക് ഭക്ഷണം കഴിക്കണം ല്ലോലേ
ആഹ്
ആഹ് അപ്പ ഞമ്മള്
കേക്കുമ്പോ ചെലപ്പോ വേറ വഴിക്ക് പോവണ്ടായി
വേറെ വഴിക്കോ?
ആഹ്
പക്ഷെ എവിടെ?
ഞാൻ ഇന്റെ വീട്ടില്ലപ്പ ഇന്റെ വീട്ടിക്ക് പോവാണ്ട്.
അത് നാളെ പോവാ.
അത് കൊറച്ച് സീ കൊറച്ച് പ്രശ്നങ്ങളാണ്
എന്താ?
അത് ഞാൻ ഇന്നലെ പോവാൻ നിന്നതേര്ന്നു അപ്പൊ ഇവ എല്ലോലെന്നെ പിടിച്ച് വെച്ച് അപ്പൊ ഏഹ് ഏഹ് മാതാവിന് ഭയങ്കര ദേഷ്യം വന്നു
മാതാവിന് ദേഷ്യം വന്നാ അത് ഓക്കെ അല്ലാ
അത് ശെരി
ആഹ് ഇന്നലെ ഇപ്പൊ നിന്റെ പിതാവ് വന്നില്ലേ?
അതെങ്ങനെ നിനക്കറിയാം
പിതാവിനെ ഞാൻ ഇന്നലെ കണ്ടീനു.
ആണോ ഇങ്ങളപ്പൊ ഈ നാട്ടീലിള്ളതാ?
കൊട് ആദ്യം ഒർക്കത്തിന്ന് എണീക്ക് ന്നിട്ട് വെർതെ ഞാനിവിടെ ഇരി ക്ക്യാനിക്കാല്ലേ ഇന്നോട് പറയിന്നേയ്
പറയീ ഞാനേയ് ഉം മറന്ന്
ഉം ഫോണ് ചെവീല് വെച്ച് പറയ്ട്ടോ കയ്യ് പിടിച്ച്ക്കല്ലേ സ്പീക്കറിലിട്ടാന്ന് മൻസ്സിലാവുന്നുണ്ട് പിതാവ് ഇപ്പൊ വന്നു ഇനിപ് പിതാവ് എന്തായാലും അന്ന ഇവടെ നിർ
ന്നാ അവടെ നിർത്തിയാ ഉം മാതാവ് ഭയങ്കര ഇതാവും ദേഷ്യപ്പെടും
ആം
ഉം
ഇനിയെന്താ ചെയ്യാ
നോക്കട്ടെ ചെലേപ്പൊ നിക്കും
ഉം ന്നാ ശരി
ആഹ് ന്നാ ശരീട്ടോ
ആഹ്